കേൾക്കാം, കേൾക്കാം ഹ്മ്മ് കേൾക്കാം പിന്നെ, വേറെ എന്താ ഫിലിമിനൊന്നും പോവാറില്ലാ
ടിവിയില്, ടിവിയില് ഫിലിം കാണോ
ടിവിയില്, ഓ എടക്ക് കാണും
ഓഹ്
ആഹ് ആഹ് ആഹ് ഓഹ് ഓഹ് അതെങ്ങനെ
എപ്പഴാ ഒറങ്ങുന്നേ?
ഒറങ്ങ്ണേക്കെ താമസം തന്നെ.
ഉം
അവിടെയാ?
ഇവിടെയും പത്തുമണിയൊര് ആവുമ്പൊ ഒറങ്ങും മോൻ ഒരു ഒമ്പത് ഒമ്പതരേക്ക ആവുമ്പോ ഒ റങ്ങും ഏഹ് പിന്നെ ഞാനക്കെ ഒരു പത്തുമണിയൊക്ക ആവുമ്പ ഒറങ്ങും.
അതേലേ.
ഉം
ഒമ്പത് മണിക്ക് ഒറങ്ങീട്ടവൻ എത്ര മണിയാവുമ്പ എണീക്കും?
അവ ആറ് മണി ഏഴ് മണിക്കകത്ത് എഴീക്കും.
അആ ആ
ഉം
എണീപ്പിക്കുന്നതാ അതാ ആ സമയാവുമ്പ എണീക്കെണ്ടതാ
ഏ ചെലോസങ്ങളില് എണീപ്പിക്കും സ്കൂളൊള്ള ദിവസാണെന്നുണ്ടെങ്കി എണീപ്പിക്കും അല്ലാത്ത ദിവസങ്ങളിലാ ണെങ്കി ആ അവ എഴീ ക്കും ആ അവധി ദിവസണെന്നുണ്ടെ നിർബന്ധിക്കില്ല എഴീപ്പിക്കാൻ എണീക്കാനായിട്ട് എഴ് നിർബന്ധിക്കില്ല അവന്റെ ഇഷ്ടത്തിന് തന്നെ എഴിക്കുന്നെ
ആ ആ ആ
പിന്നെ
ഓ ഓ അങ്ങനെല്ലേ ഓ ഓ ഓ പിന്നെ വീണ്ടും ഇവിടെ മാ മാ ങ്ങകളുടെ കളി
മാങ്ങയോ
പ്പൊ അനിയത്തി വാച്ചോണ്ട് വന്ന് പിന്ന അമ്മതാ വാങ്ങി കൊടുത്ത് വിട്ട്
ആഹ ഹാ ഹാ ഓ ഉം അപ്പ പിന്നെ ഇനിയിപ്പ ട്രെൻഡിങ് ആയിട്ടുള്ള സം സാ സംഭവങ്ങളൊക്ക ഒണ്ടാക്കാല്ലോ
അതെ അതെ ഉണ്ടാക്കാം ചെലതൊക്ക ഫ്ലോപ്പാവും വാങ്ങിച്ചാലും അല്ല ചെയ്താല് അതാണ് സങ്കടം നമ്മള് ആശിച്ചായിരിക്കും ചെയ്യുന്നത് പക്ഷെ ഫ്ലോപ്പയിപ്പോവും അങ്ങനെ ഉം
മ്മ് മ്മ്
ഉം ചെലത് കൊള്ളാരിക്കും ചെലത് ഇങ്ങനെന്ന
ആഹ ആഹ ആഹ് പിന്നെ കാ കാറ് പഠിക്കുന്നുണ്ടോ?
ഞാൻ കാറന്നും പഠിക്കുന്നില്ല ഞാ എനിക്ക് പഠിക്കണോന്നൊണ്ടായിരുന്നു എനിക്ക് ടൂ വീലറിൽ എല്ലാ കാറിനോടാണ് താല്പര്യം അപ്പോഴത്തേക്ക് അമ്മേടടുത്ത് പറഞ്ഞപ്പം അമ്മ പറ നീ അതിന് നീ കാറിപ്പഴൊന്നും എടുക്കൂലല്ല പിന്ന അതിപ്പ എടുത്തിട്ട് എന്ത് കാര്യോന്നോയിച്ച് പിന്നെ ടൂ വീലറ് മാത്രം പഠിച്ചോള്ളൂ
ഓ ഓ മ്മ്
ഉം പിന്നെ വേറെ രാത്രിത്തേക്കുള്ളയിന് മ്മ് ഒന്നും അരിഞ്ഞൊന്നും വെക്കല്ലേ ചിക്കൻ കറിക്ക് അയ്യേ ചിക്കൻ കറി എങ്ങനാ വെക്കുന്നെ പൊരിച്ചി ചിക്കൻ കറി വെയ്ക്കോ
ഇല്ല പൊരിക്കേന്നുല്ല ഏ അദ്യം ഇതിന്റെ ഏ ഇത് ഈ മൊളവ് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും കുരുമൊളവ് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്ക കൂടയിട്ടൊന്ന് കൊഴച്ച് വെക്കും ഉപ്പ് ഉപ്പും കൂടെയിട്ടിട്ട് കൊഴച്ച് വെച്ച് അതൊര് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നിട്ട്- ആണ് ചെയ്യുന്നത് അല്ലാതെ ചിലര് ആദ്യമേ പൊരിച്ചിട്ട് ആണ്- അയിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് എണ്ണയിലിട്ട് മൊരിച്ചെടുത്തതിനനച്ചാണ് കറി വെക്കുന്നത് അത് കുറച്ചൂടെ ടേസ്റ്റ്
ആ ഉ
ഞാൻ അങ്ങനെ ചെയ്യൂല
ഓ ഓ ഓ ചിലവരിങ്ങനെ പൊരിച്ചിട്ട് പിന്നെ അത് കോഴിമുട്ട ഇങ്ങനെ മസാലൊക്കെ ഇട്ട് സവാളൊക്കെ ഇട്ട്- ആ പിന്നെ അതൊക്കെ ചേർത്ത് ഇങ്ങനെ മറ്റേ ഇങ്ങനെ അതിനെന്തെന്ന പറയുന്ന- ആ റോസ്റ്റ് ആയിട്ട എടുക്കുവല്ലോ
ആഹ ആ
ഓ ഓ അങ്ങനെയും എടുക്കും ഉം പിന്നെ ഉച്ചത്തേക്കെ എന്തരായിരുന്നു
ഉച്ചകത്തേക് ചോർ ആയിരുന്നു
ചോറും കറി
ചോറ് കറി പുളിശ്ശേരി ആഹ ഇത് മെഴികെവരട്ടി അത അത അത
മീന് കൊഴിചാള
കൊഴിയാളല്ലേ പൊരിച്ചതാ മോനു ഇഷ്ടം കറി വച്ചതാ മോനു ഇഷ്ട്ടം
മോനെ ഏ കറി വക്കുന്ന മീനാണ് ഇഷ്ടം
ആണെല്ലേ ആഹ് ആഹ് ആഹ
കറി വെക്കുന്നതാണ് കുറച്ചൂടെ കൂടുതൽ ഇഷ്ട്ടം പൊരിക്കുന്നതു ഇഷ്ടം തന്ന ഉം
ഓ ഓ അങ്ങനെല്ലേ
ഉം മ്മ്
മഴയൊക്കെ മാറിയോ അടെ
മഴ ചെറുതായിട്ടൊണ്ട് ഇല്ല ഇല്ല മഴയുണ്ട്
മഴയില്ലേ
ഉം മഴയൊണ്ട് മഴയൊണ്ട്
ഇവിടേണെങ്കി മഴ വന്നിട്ട് തിപ്പം അത് മാറി വെറക്കുന്നുണ്ട് ചെറുതായിട്ട് ഉം മഴയൊക്കെ എന്തോന്ന് മഴയത്താകുമ്പോ ഒരിടത്ത് പോവാനും പറ്റൂല നമ്മള് ഉം അങ്ങനെയക്കെ ഉം ഉം പിന്നെ
പിന്നെ വേറെ എന്താ വെള്ള എങ്ങനാ കിണറോ
കിണറുവൊണ്ട് പൈപ്പുവൊണ്ട് പൈപ്പിലെ വെള്ളം അങ്ങനെ എടുക്കെന്നുല്ല അമ്മ ഉള്ളപ്പോ ഇതിന്റെ പൈ ഓ പൈപ്പാണെങ്കിലേ ചെതാട്ട് പൊട്ടിയിരിക്ക്ന്ന് അപ്പഴത്തേക്ക് ഈ പിടിക്ന്നാ ഭാഗണ് പൊട്ടിരിക്ന്ന പ്പം എനിക്കത് തോർ അടക്കാനക്ക പാട അപ്പ അമ്മ ഒള്ള സമയത്തണെങ്കി അതിന്ന് വെള്ളോടുത്ത് നമ്മ ടെ ഈ ചെടികൾക്കും തുണികൾക്കും ഒക്കെ നനക്കും
ആഹ് ആഹ് അഹ്
പ്പൊ കെണറിലാണെങ്കി നമ്മൾ ഈ കടാരഒണ്ടല്ലോ അത് ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് ഇ ച്ചിളി കെണറ്റിനകത്തെ ചെളി പ്പൊ നമ്മളിങ്ങനെ മോട്ട്ര് അടിക്കമ്പഴത്തേക്കും ടാങ്കി തിനകത്തൊണ്ടല്ലോ ഈ ചെളി കലങ്ങി വരും വെള്ളം ഉം ഉം ചെളിറങ്ങി വരും ഇപ്പോ എല്ലാട്ത്തും പുറ ത്വേക്കണ മോട്ർ അല്ലല്ലോ വെള്ളത്തിനകത്ത് കടക്ക്ണെ മോട് ഡ്രല്ലേ അപ്പഴ്ത്തേക്ക് കൊറേ നാള് കയമ്പഴത്തേക്ക് ഒരുമാ തുരുമ്പിന്റെ മണരിക്കും വെള്ളത്തിന് ഉം അവിടെണ്ടാ അങ്ങനെ
ഇല്ല നമ്മക്ക് അകത്തല്ല പൊറത്തന്നെ ഇരിക്ന്ന
പൊറത്താരി
ആ വെള്ളത്തിനകത്തല്ല കെടക്
ആഹ് ആഹ് ഇവിടെ വെള്ളത്തിന്റെ അക ത്താകെടക്കണെ അപ്പൊ ആ ഒരു ചെല സമയത്തിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അവ് കൊറേ സമയം ആണ്ട് അടിച്ചിട്ടിട്ട് കൊറെ സമയം കഴിഞ്ഞിട്ടാണ് ഇതാകണെങ്കി കൊഴപ്പം ഇല്ലാ അല്ലാതെ ഏഫ് ഇങ്ങനെയാവും
ഉം
ഓ അങ്ങനെ അവിടെയോ?
എന്താ?
വേനലൊക്കെ വരുമ്പഴത്തേക്കും വെള്ളം ഇങ്ങനെ വറ്റി അങ്ങനെയൊക്കെ ഒണ്ടോ?
വെള്ളം വറ്റ്
ആഹ് ആഹ് ആഹ് അതേല്ലേ ആഹ് ആഹ് ഓഹ് ഓഹ് ഓഹ് പിന്നെ, വേറെന്താ? മോ അവിടെ കളിയാണല്ലോ ഓഹ് ക മോ അവിടെ കളിയാണല്ലോ?
ആഹ് മോൻ കളിയാ.
ആഹ് ആഹ് ആഹ്
ഉം
ഇനി ഇനി ഹോം വർകൊന്നുമില്ലേ അവന്
ആ ഹോംവർക്ക് രാത്രിയിരുന്ന് ചെയ്യും
ആ ആ ചെയ്യോ മടിയുണ്ടോ ചെയ്യ
മടി തന്നെയാണ്, എന്നാലും ചെയ്യും ചെയ്ത് ചെയ്യണം എന്നൊള്ള രിതുണ്ട് ചെയ്താലേ ഇരിച്ചച്ച് പോകാൻ പറ്റുള്ളൊന്ന് അതുകൊണ്ട് ചെയ്തിട്ട് തേച്ചു പോവൊള്ളൂ
ഓ അങ്ങനെയാണ്
ഉം അവന് കളിക്കുന്നതാ കൂടുതൽ താല്പര്യം
ആഹ്
ഉം
പൊടി കൊച്ചല്ലേ അപ്പം ഇപ്പഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെന്നെ കളി ഇപ്പോഴത്തേക്കും കു കുഞ്ഞു പിള്ളേർക്ക് വരെ നെറയെ ഹോം വർക്ക് ഇതൊക്കെ ഇട്ടു വിടണെ
ആ അതെ
അതെ അപ്പയത്തേക്ക് അവർക്ക് വീട്ടിൽ വന്നിരുന്ന് പഠിക്കാൻ പഠി അവര് വീട്ടിലായിരിക്കും ഇതുപോലെ കളിച്ചും ചീരിച്ചൊക്കെ നട ക്കാ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഹോം വർക്ക് അത് ഇത് പിള്ളേർക്കൊക്കെ ആണെങ്കി ഒരുമാതിരി വ ട്ട് പിടിക്കും പോലെയാണ് ഉം ഉം അതെ
പിന്നെ
പിന്നെ വേറെന്താ വേറെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
വേറെ വർക്ക് ആ പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്
ആ ആ ആ
ഉം
വേറെ ജോലിയൊന്നും നോക്കണില്ല
വേറെ, മോന് ഉള്ളതോണ്ട് ഞാൻ പറഞ്ഞില്ലേ മോനിത്തിരി സംസാരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തത് ആ അപ്പം പിന്നെ ഇപ്പ വേറെ ഇപ്പൊ ഉടനെ നോക്കുന്നില്ല എല്ലാം ഒരെന്നു നന്നായിട്ട് ഒന്ന് ക്ലിയറായി വരട്ടെന്ന് വിചാരിച്ചിട്ട്ങ്ങനെ വെയിറ്റ് ചെയ്യുക ആ മോന സ്കൂളിൽ വിടുന്ന സമയോ ഉറങ്ങുന്ന സമയൊക്കെ എന്തെങ്കിലും പാർട്ട്ടൈം ജോബൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഡാറ്റ എൻട്രി പോലെയുള്ളൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്
ഓ അതെല്ലേ ഓ ആ അപ്പോഴത്തേക്ക് സമയവും പോവല്ലേ
അ അതെ
ആ ആ ആ. പിന്നെ എന്തെങ്കിലും ഇടക്കൊക്കെ കറങ്ങാ അങ്ങനെയൊക്കെ പോവോ
ആ. പോവാറുണ്ട് എവിടെങ്കിലും ഒക്കെ പോവാറുണ്ട് ഉംബീച്ചില് പാർക്കില് ഇങ്ങനെയൊക്കെ പോവും
മോനെ എവിടെ പോണാണ് കൂടുതല് ഇഷ്ടം
മോന് പാർക്കും ഇഷ്ടമാണ് ബീച്ചും ഇഷ്ടമാണ് ബീച്ചില് പോകുമ്പോഴത്തേക്ക് കടലും വെള്ളവും ഒക്കെ കാണാനും അതില് തിര വരുമ്പോഴത്തേക്ക് അതില് കാലിട്ട് അടിക്കാനും ചാടാനും തുള്ളാനും ഒക്കെ ഭയങ്കര ഇഷ്ടാ ഭയങ്കര താല്പര്യ പാർക്കിലായയാലും അങ്ങനെ തന്നെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫുഡ് കഴിക്കാനും പുറത്ത് ഫുഡ് കഴിക്കാൻ കൊണ്ട് പോണതും അവന് ഭയങ്കര ഇഷ്
ആ ആ ആ
അവ ഭയങ്കര ഇഷ്‌ട പുറത്ത കൊണ്ട് പോകുന്നത്ക്ക ഭയങ്കര ഇഷ് ട്ടാവല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോയി എന്നുമെന്നും ആയാ പിന്നെ അതും അതിൻന്റെ ആ ഒരിതും മാറത്തില്ല വല്ലപ്പോഴും
അതെ ആ ആ ഇടക്ക് ഇടക്ക് കൊണ്ട് പോണം ഉം
ഏഹ് കല്യാണങ്ങക്ക് അങ്ങനെയൊന്നും വല്യ താല്പര്യയില്ല ഇതുപോലെ ബീച്ച്, പാർക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്
കല്യാണത്തിന് പോയാ സദ്യക്കെ കഴിക്കോ?
ആഹ് സദ്യ കഴിക്കാനാ ക പായസം അങ്ങനെയൊന്നും താല്പ ല്ല എന്നാലും വല്യ താല്പര്യത്തോടെ ഒന്നും അല്ല സദ്യയൊന്നും വല്യ താല്പ ഇല്ല അവന് നോൺ വെജ് വേണം. ആഹ് ഇതുപോലെ സദ്യയൊക്കെ ആവുമ്പോ വെജ്ജല്ലേ എറച്ചിയെ ഇഷ്ട്ട ഒള്ളൂ എറച്ചിം മീനൊക്ക്
ആഹ് ആഹ് ആഹ്
ഉം
ഓഹ് അങ്ങനെ അപ്പഴ്ത്തേക്കും ക ഇതിപ്പൊ ഒന്നും കഴിക്കാത്തജ് ഇരിക്കണേക്കാളും അവനിഷ്ട്ടവൊള്ള എങ്കിലും കഴിക്കട്ട്. അതെ അതെ ആഹ് ആഹ്
അപ്പൊ ഇനി വീട്ടു പണി എന്തെങ്കിലും ഉണ്ടോ
വീട്ടു പണി ഇനി തൂക്കണം ആഹ് മുറ്റം അടിപ്പൊണ്ട് ഉം അമ്മക്ക് നയിറ്റാ
ഓ
ഉം അപ്പഴതേക്കും തൂക്കണം പാത്രം കൊറച്ചേ ഉള്ളൂ ഇപ്പൊ ഒരാള് ഒരാള് തൂ ക്കണെങ്കിൽ ഒരാൾ പാത്രം കഴിവും അങ്ങന
ആഹ് ഹാ
അവിടെയാ ആഹ് ശരി ശരി ശരി